ഓഹ് ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
സുഖായിട്ട് പോവുന്നു മഴെന്നുവില്ല നല്ല മഴ വന്നിരുന്നു ഉം ഇപ്പ രണ്ട് മൂന്ന് ദിവസായി മഴ പെയ
ആഹ് ഇപ്പൊ എല്ലോടത്തും അങ്ങനെ തന്നെയാണ് വെള്ളം കേറി
ആഹ് എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത ഉണ്ടാവോ അവിടെണ്ടെങ്കിൽ ഇവിടെണ്ട് ഇവിടില്ലേ അവിടില്ല അങ്ങനെയൊക്കെയാണ് ആഹ് പിന്നെന്താ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡൊക്കെ ആയിവരുന്നു എന്താ അവിടെയൊക്കെ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡൊക്കെ ആയി
ആഹ് എന്തൊക്കെ ആഹ് എന്താണ് മീനന്നെ അല്ലാതെ സ്പെഷ്യലൊന്നുമല്ല
ആ ഇപ്പൊ മീന് കിട്ടാനില്ലല്ലേ
ആഹ് മീ മീന് ഭയങ്കര റേറ്റും ഉണ്ട് അതുകൊണ്ടായിരിക്കും മീൻ നല്ല റേറ്റ് ഉണ്ട്
ഇപ്പ മീനൊന്നും അങ്ങനെ ആഹ് ഇപ്പ കടലിന്റെ വെള്ളം മഴ എന്തൊക്കെ കാരണം ആഹ് ഞങ്ങക്ക് മീന് മീൻ വരുന്ന സമയം ആയില്ല കറീം ചോറും ഫുഡൊക്കെ ഉപ്പേരിക്ക ആയിരുന്നു ആഹ് ആഹ് ഏഹ്
ടൈമിങ് ആയിട്ടില്ലേച്ചാ
ആഹ് ഇവിടെ മീന് രണ്ട് മണിയൊക്കെ ആവും വരുമ്പോത്തിന്
ആഹ് ഓ അപ്പൊ നിങ്ങള് ഫുഡയ്ക്കലും നേരം വൈകുവല്ലോ അങ്ങനെ ആവുമ്പോ
ആഹ് ഞങ്ങള് പിന്നെ തലേന്ന് തലേ ദിവസം വാങ്ങി വെച്ചതോ അല്ലെങ്കിൽ ഉള്ളതൊക്കെ കൂട്ടി കഴക്ക ഇവിടെ എല്ലാ ദിവസവും ഒന്നര രണ്ട് മണി ആറെ ഇതിലേ വരുള്ളൂ ആ ടൈമിലേ വരുള്ളൂ ഉം അങ്ങനെയാണ് നമ്മള ഇവിടെ ലാസ്റ്റ്ക്ക് വരുള്ളു അപ്പൊ ഞങ്ങള് പറയ എല്ലാ നമുക്ക് നാളെക്കെക്കെടുക്കാനേ പറ്റുള്ളൂ
ആഹ് ഞാൻ പറയും മാങ്ങുമ്പന്നെ ഒരു ദിവസത്തിന് ഇല്ലന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിന് വാങ്ങിവെക്കണ്ടേ
ആഹ് രണ്ട് ദിവസം വാങ്‌ പക്ഷെ അത അതോ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ വേറൊരിതാണല്ലോ
ഒരു വേറെ ചൊവ ഉണ്ടാവും
വേറെ ചൊവയ പിന്നെ മുളക് ആഹ് മുളക് തേച്ച് വെ ച്ചാ വേറൊരു സ്മെല്ലും വേറൊരു ചൊവയാണ് നമ്മളങ്ങനെ ഐസാക്കി വെക്ക ആഹ് അതെ അതെ പിന്നെ നമുക്ക് അതന്നെ പിന്നെ നമ്മള് അങ്ങനെ ഐസ് വാട്ട് വെള്ളത്തിലൊക്കെ ഐസ് ഉണ്ടാക്കി വെ ച്ചാല് കുഴപ്പില്ല അത്രങ്ങട്ട് ടേസ്റ്റ് കുറവ തന്നെയായിരിക്കും പക്ഷെ അത്രങ്ങട്ട് ആഹ് ടെ ഇതുണ്ടാവില്ല കുഴപ്പില്ല
ഇപ്പൊ ഈച്ചശല്യൊക്കെ ഉണ്ടോ ഞങ്ങള അവിടെയൊക്കെ പെരും ഈച്ചകളാ ഈച്ചകള ശല്യേ
ആഹ് ഈച്ചശല്യം ഇവടണ്ട് ഇവിടെ മയക്കാലവാണ് ആഹ് ആഹ് അതെ
അടക്കുണ്ട് ആഹ് ആഹ് ഇപ്പ നമ്മുടെ ഈ ചക്ക മാങ്ങ ഒക്കെല്ലേ സീസണും അല്ലേ ആഹ് സീസൺ ആവുമ്പം ആഹ്
ഇങ്ങന ചീഞ്ഞ് കിടക്കല്ലേ ആഹ് പിന്നെ അതെ ഭക്ഷണൊക്കെ മൂട്യെക്കാഞ്ഞാലൊക്കെലേ എല്ലാ അസുഖും തൊക്കേ ആഹ് ഒന്ന്നും പറ്റൂലാ അസുഖൊക്കെ താനെ വെരും
താനെ വെരും ഈച്ച പെരും താണേ
ആഹ് ഇബെടി അങ്ങൻതന്നെ വെരാേയ്ച്ച അങ്ങെള്ചാര്ച്ചും ആഹ് അമ്മള്ചാര്ച്ചും ഞമ്മളെവെടെ മാത്രാെള്ളൂന്ന് അപ്പെല്ലാേട്ത്തൂണ്ട് ആഹ് ലാൻ അതെ
ത് ചെര്ല് മെറ്റെലാണ്‌ട്ടോ ആ മെറ്റെല്ങ്ങെട്ട് അമ്മളാണ്ട് അറങ്ങുമ്പം വൂ അർണ സൗണ്ടാ അപ്പത്താ ബെല് പാറ്ണ സൗണ്ടാ അപ്പം ഈ മെറ്റെൽ കൂടെ ക്കെ നറ്ച്ച് ബെല്
നറച്ച് അതേ
ഞങ്ങെടെ ഇങ്ങെനെണ്ടാ
ഈ ജൂണ്ങ്ങട്ടാവ്മ്പളാണാ വെര്ന്നെ ഈ സമയം മയ വെര്ണ തിലാണത് വെര്ല്
ഞാ
ബെടിം അങ്ങൻതന്നെ ഞ്ഞ്പ്പൊ കൊറേ കയ്യും അത് പോവണെങ്കില് നമ്മളെത്ര താക്ക്യാലും അ വള്ളണ്ടെങ്കി അവ്ടെത്തും അത്രക്കുംതാണ് ഇവിടൊന്നും വാണ്ട സാധനങ്ങളൊന്നും പക്ഷെ സാധനംണ്ടായാല് അറിം മാൻ
അതാണ് പഞ്ചസാര ത്പോലെ മ്മെള് കറികളൊവ്ടേ ചിൻ ന്ത്യാല് അവ്ട്യൊക്കെങ്ങെട്ട് തുഞ്ഞ്ട് കൂടാണിറ്റാ കാെറച്ചൊന്നും അല്ലേ ഞാൻ പറ്യാ ഒരുപാടാണ് ഞാൻ പറ്യാ ഈച്ച പഷ
ഒരുപാട് ഒര ആഹ് ഒര് ആഹ് അതൂണ്ട്‌വെടെ അത് വേറെ വെക്കാറ്ണ്ട് അതൊക്കെങ്ങെട്ട് നറഞ്ഞ് പിന്നെ ഫുള്ളയാ
ഫുള്ള്ണ്ട്ട്ടോ ഇങ്ങട്ട് രണ്ടാമത്തെ ദിവസം പിന്നിം കൊണ്ടെന്നെച്ചാലും അതുപോലെ പിന്നിം നറയും ഞാൻ പറ്യാ യൊട്ന്നാണാവോ ത്ങ്ങെ ത്രെ പൊട്ടി മൊൾക്ക്ണെ ഒട്ന്നാണാവോത് അറിം
അതെ അത് വെടെക്കെ അങ്ങെനെ സ്തി ഊം അത്രെക്കും ഞമ്മള്ചാരിക്കും നമ്മക്ക് മാത്രാെള്ളൂന്ന് എല്ലാത് ഈ സമയം അതായ്ര്ക്കും ഓൽക്ക് പിന്നെ ഇതെന്നെ ഈ കൊത്ക്‌കള് പ്പ പിന്നെ കാ മയിം തൊക്കാവുമ്പം കാടുകളും തൊക്കാവുമ്പം
ആഹ് മയെയ്യുമ്പം പ്പ ചെറീ സൈസ് കൊതുകാ അത് വെൽപ്പല്ലാ ആദ്യാെക്കാെര് വെല്യത് ആഹ് ചൊർച്ചിലു ആണ് പക്ഷെ ഇത് കാണൂല എവ്ടെ കട്ച്ച്ണേന്ന്മ്ക്ക് കാണാം കയ്യൂല അത്രക്കും ചെറ്ത് അറി
ആഹ് ചെർത് പിന്നെ ഞമ്മളീ വെള്ളം ഇപ്പം ഇങ്ങെനെല്ലേ വെള്ളം പറമ്പിലൂടിം തിലിം ചെ രെട്ടേലൊക്കെ വെള്ളംങ്ങ് കെട്ടിക്കെല്ലേ ആഹ് അപ്പൊ അവിടെക്കെക്കവർക്ക് നല്ല സുഖാണ്‌ട്ടോ മുട്ടടാൻ വിരിയാനും തിനാെക്കെ അപ്പം ഞമ്മള് അതൊക്കെ ആഹ് പിന്നിംന്നതൊക്കെ നമ്മള് ശ് ശ്ര ക്കാ പിന്നെപ്പോ ഈ ചെരെട്ടിം തൊന്നും ചിരെട്ട പിന്നെ പ്ലാസ്റ്റിക് പ്പികെള് ഇതൊന്നും വ്ടെ ഇപ്പ അങ്ങനെ ഇല്ല്യല്ലോ ഇപ്പാ മറ്റേ ഹരിതസേനാന്റെ ആൾക്കാരൊക്കെ കൊണ്ടു പോവാേല്ലോ അതോണ്ട് അതൊക്കാണ്ട് വൃത്തി ആഹ് കവറ്കളൊക്ക അത്കൊണ്ട്
ഇല്ലെങ്കി നമ്മള്ങ്ങെനെ ബ്ലാസ്റ്റിക്കും തും അമ്മള് ചുട് അല്ലേ കൊറേ കയ്യുമ്പം അമ്മള്ങ്ങെനെ അട്പ്പത്ത് വെച്ച്ക്കാണ്ട് ഒന്നുല്ലെങ്ക് അട്പ്പ്ല്ടും ഇല്ലാന്ന്ണ്ടെങ്കില് പാെറെത്ത് എവിടേങ്കിലും തു ഇപ്പഞാ പറയാ പഴേ തുണികള് വെ രെ ഹെൽത് സെൻട് ഇബല് വന്ന് കൊണ്ടോകാണ് ഓലേ-
ആ അതെ ഒരു പേപ് തുണികള് മാത്രം. പേപ്പർ വെരെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പേപ്പറിങ്ങനെ കത്തിക്കേനി- അപ്പെനോടർന് പേപ്പറ് ഇതൊന്നും കൊണ്ടോകാ ഒക്ക്ങ്ങള് കൊണ്ടോവുട്ടോന്ന് പർഞ്. അപ്പൊ എല്ലാ സാധനോം കൊണ്ടോവാത്ത ഒരു സാധനോം ഇല്ല.
കൊണ്ടോവാത്ത സാധനം ഏതുല്ല കുട്ട്യേളെ ഇപ്പ ആരോ വെച്ചു പറഞ്ഞു ഇപടെ കുട്ട്യേളെ പമ്പേസ് പറഞ്ഞെ ഞാ പറഞ്ഞെ. പമ്പേഴ്സൊക്കെ അവനാ വൃത്തിയാക്കാന്നല്ലാതെ അത് ഇപ്പോൽക്കൊണ്ടാവും ജാരാന്റെ മക്കൾത്.
ആഹ അത് അത് ഞ്ഞമ്മ ന്നല്ലണം കൈകി വൃത്തിയാക്കിയാട്ട് വെയ്ലത്തിട്ട് ഒണക്- ക്കണം ന്ന ഒണക്ക്യാ അവര് കൊണ്ടു പോവും.
ഇല്ല അങ്ങനെയും കൊണ്ടോണില്ലല്ലോ. അതൊര് കൊണ്ടോണ് ഇബടൊന്നും കൊണ്ടോണില്ലാ ന്നൊക്ക പറഞ്- എല്ലാരും അങ്ങ-
ഏ ഞങ്ങളെവിടന്നാ കൊണ്ടോവ്ണ്ട് ഞാ ഒരീസം ഇങ്ങനെ കത്തിക്കായ്ര്ന്നു. ആഹ കത്തിക്കായിരുന്നു അപ്പിനോടർന്. പാമ്പേഴ്സും ഇതൊക്കെ കൊണ്ടോവുട്ടോ പർഞ് അയ്ന് പല ആൾ- ക്കാര് പല രൂപത്തില പറയ്ണ് അപ്പൊ അയ്ന്റെ മുന് വന്ന ആൾക്കാരർഞ് ഇതൊന്നും ഉടുക്കൂലട്ടോ പറ-
ആഹ
ആഹ ആഹ് ആ കൂട്ടത്തില്ലോലെനെണ് ഈ പറയ്ണ് അപ്പൊരീസം ഞാ ഇതേ മാതിരി കത്തി- കത്തിച്ചു കത്തിച്ചപ്പോ എന്നോടർഞ് എന്താ ഇങ്ങള് കത്തിക്കണേ ചോയ്ച്ചു അപ്പൊ ഞാ പറഞ് പാമ്പേഴ്സ്. ഇന്റെതാണ് അത് ഞാന് വെയ്ലായപ്പോ ഇങ്ങനെ കത്തിച്ചതായ്രുന്നു അതൊക്കെ കൊണ്ടുപോവു- ഓ അതൊന്നും ഇവടെ കത്തിക്കരുത് പറഞ് ഇനോട് അപ്പ ഞാൻ പറഞ്ഞു. അത് വേറെ ആ വേറെല്ലോര് ഇനോട് പറഞ്ഞ് അതെടുക്കൂല അത്. കൊണ്ടു പോവൂലാന്നാ ആ ഇപ്പ അങ്ങനെ ആയണ് ഇപ്പ സി ഇപ്പ അങ്ങൻ ത്തെ ഇതാണ്. ഇങ്ങനെ ചെയ്യുണുന്ന് പറഞ്ഞു അവൻ ഇനിങ്ങള് പർന പോലെ ഞാനും. അങ്ങനെ എടുത്ത് വെച്ച് ന്നല്ലോം ഒണക്കിയിട്ട് ഇപ്പൊ കം പിനെ അതൊക്കെ കൊട് തയക്കണം അതാണ് ന്നല്ലയ്.
ഇവിടെ ആരെയോ പറഞ്ഞ അങ്ങനെ ആടിട്ടില്ലാന്ന് ആഹ അവ്ട്ന്നാരോയി എന്നാ ചെല ആൾക്കാര് വെര്നോലെ കൊയപ്പളെ ചെലോൽക്ക് ഓൽ ന്നല്ലതീല് എല്ലതും കൊണ്ടോവുട്ടോ ചെല ട്ടീമ്ക്ക് ഓൽക്ക് ചെലേപ്പോ സർ- പറഞ് നോക്കണം ചെലോലത് ഫുള്ളായിട്ട് കൊണ്ടോവൂല്ല.
അതെ ആഹ് അതേ.
ഓരോ കാര്യങ്ങളുഓൾക്ക് ഓരോ ചിട്ടകളാണ്, അതേ മാരി ചില്ലി നമ്മള് ഗ്ലാസ് പൊട്ടി- എളിയാ പറയും എല്ലതും. എല്ലാ സാധനോം തുണികളും നമ്മളെ പയേ തുണികളൊക്കെ നമുക്കൊരു കവർലിങ്ങനെ ആക്കി ആ- വെച്ചാമതി.
ആഹ അങ്ങനെ കൊണ്ടോണത് നമ്മക്ക് ന്നല്ലസുഖ പ്ലാസ്റ്റിക്. ഇതൊക്കെ നമുക്ക് കൈകെനെ ഇട്ടെച്ചാ മതി.
രണ്ടീസം മുനെ സൽക്കാരണ്ടായിരുന്നു ഇപ്പിന്നലല്ല മിഞ്ഞാന്നായിരുന്നു അ - ഐന്റെ പ്ലെയ്റ്റും ഗ്ലാസ്സൊക്കെ ഞാനൊക്കെ തട്ടിക്കൊട്ടി ഇട്ത്തെച്ചീനി അപ്പ ഇപട്ന്നെല്ലാരും പറ- ഞ് അത് അങ്ങനെ വെച്ചാ മതി അവല് വെരുമ്പോ ഓലെട്ത്ത് കൊടുത്തയച്ചാ മതിപറഞ്ഞപ്പോ അവല് കൊണ്ടോവാൻ പറ്റ്- ച്ചോ ഒക്കെ വൃത്തിയാക്കിയാണ്ട്.
ആഹ ആഹ വൃത്തിയാക്കി കൊണ്ടായാ മതി ഞമ്മക്ക്. അത്പ്പ ഞമ്മക്ക് ഒരിതില്ല ഞമ്മക്ക് ഒരിസത്തെ പണിയൊള്ളൂ പഷെ എല്ലാ ദിവസം അവർ- ചികടായ് കൊണ്ടടക്കണ്ടല്ലോ?
അയ് ഞാൻ പറയാ അല്ലെങ്കെ ആദ്യക്കെ എന്തേനെച്ചാല് നമ്മളെ തൊടുകുളും. അസുഖങ്ങളും കൊറയെയ് അന്നൊക്കെയാർണാല് ഇൻകെക്കെ ന്റെ തറവാട്ട്- ല്ലാ അവടെ വീടായിര്ന്ന് റബ്ബേ ഞാം പറയാ എല്ലാരും മൂ ഷാഅല്ലാഹ് എല്ലാരും നമ്മള് വരുമ്പോ നമ്മള് മൂത്തചിയാള് ഇങ്ങനെ കാട്ട്ണല്ലേ നമ്മള് കാൻണത്. ഈ കവറും എന്ത് സാധനോ അത് തൊടൂക്കണ്ട്ടും പിന്നെ ഒരു സാധനം കുഴിച്ച്ടാൻ നോക്കുമ്പോ കുഴിച്ചിട്ട മണ്ണ് ണ്ണാവൂലാ തോനെ കീസാള്
ആഹ് അതെ, പിന്നെ വേരോന്നും എറങ്ങിപ്പോവൂല്ലാ. സാധനം ഉണ്ടാവൂല്ലാ മ്മളെ ഭൂമിന്റെ അടീക്ക് ങ്ങനെ ഭൂമിന്റെ അടീ ആഹ് ണ്ട്. ആഹ് പിന്നെ എന്താ കത്തിച്ചാല് ക്യാൻസർ വരെ വരും മ്മക്ക്.
ആഹ് പ്പൊ നല്ല ആശ്വാസാണെന്ന് പറിം ഞാനേയ്. ഐറ്റങ്ങൾ വന്നത ഇല്ലങ്ക പണ്ടന്നുപ്പൊ ഇല്ലോല്ലോ അമ്മളെപ്പൊ മ്മളേ വന്ന് കല്യാണം കയി ച്ച തിലൊക്കെ ഞാം പറിം ഒക്കെ കത്തിക്കലാണ് ഫുള്ള് അട്
ആഹ് ഞങ്ങള് ഇങ്ങൻ തന്നെ ഇപ്പ ഈ രണ്ട് മൂന്നാല് വർഷായി രണ്ട് മൂന്ന് വർഷായിന്നാറിന് അത്രേ ആയിട്ടെള്ളൂ ആഹ്. അതെ നമ്മള വീട് എവിടെ ഒര്
എവടെ ആഹ്, അത് തന്നേണ് നമ്മടെ വീടും പരിസരം കാണാനുംപ്പ നല്ല വൃ ത്തിആണയ് ഏതു മഴയാലും
അതെ നമ്മള് അയ്മ്പത് രൂപ കൊടുക്കണര് അഞ്ഞൂറ് കൊടുക്ക്ണേന് തുല്യാ.
അതന്നേണ് ഉപകാരം ന്നേണ് അത് ഞാം പറിം ചേലേ പ്പൊ ഓല് വരുന്ന നേര്ത്ത് പൈസ ഇല്ലാന്ന് പർഞ്ഞാല് ന്നാ പിറ്റത്തെ മാസം തന്നാ മതീർഞ് ന്നാ ഓര് വെക്കാം പറയ അതൊര് ആശ്വാസാട്ടോ ഓലെ കൊണ്ടയ്. ചെലേപ്പോ അമ്മളടുത്തൊരു അൻപത് രൂപ പോലെ അമ്മളെ വേ ഹസ് ഹസ്ബൻ്റ് മാര്ല്ലാത്തപ്പോ ചെലേപ്പോ അമ്മളെ കയ്യിലുട്ക്കാണ്ടാവൂലാ അങ്ങനെക്കെ ആവുമ്പളാണ്
പിന്നെ അമ്മക്ക് ചാര്ച്ചു എങ്ങനെ ആയാലും നഷ്ട്ടല്ലല്ലോ. അമ്മൾതിങ്ങനെ ഇവടെ വെച്ച് എന്തായാ മ്മള് ഈ മാസാവുമ്പോ കൊണ്ടു പോവും ചയ്യും. ചെരുപ്പുന്തൊക്കെ അമ്മള് തൊടൂല് പിന്നെ പറമ്പിലൊക്കെങ്ങെ ചെരുപ്പ് കുപ്പികള് ഓരോ സാധനങ്ങനെ കട ക്കല്ലേ അമ്മള് അതൊക്കെങ്ങനെ ത്തിയാക്കിങ്ങട്ട് അമ്മക്ക് ഇപ്പൊ പണി ഇട്ക്ണോൽക്ക് വൃ തൊടുക്കെങ്ങനെ കൈക്കോട്ടോണ്ടക്കെ ഇതാക്ക്ണോൽക്ക് അതൊന്നും ഒല്ജ്
നല്ല വൃത്തിം വെടുപ്പാണ് ആ ആദ്യന്നും അയില്ലേനീ.
കൈക്കോട്ട്മ്മേ പറ്റും ചെയ്യും മണ്ണാവും കന്തി
ഇപ്പൊ നല്ലവ് പ്പ അതന്നെണേയ് ഒന്നായിട്ട് ഞാ പറേ കൊ ത്തിയാ വേരും അറങ്ങൂലല്ലോ അന്നൊന്നും ഫുള്ള് പ്ലാസ്റ്റിക്കു അന്നൊക്കെ തെങ്ങും കുജ്ജ്ലേന്നു. ആരാ അങ്ങനെനീ ഞാ വര്ണന്നൊക്കെ ഞാ പറയാ ഇന്റെ ആഹ്. ആഹ്, ഇന്റെ അനുഭവം ഞാ പറയല്ലോ അങ്ങനെനീന്ന് പറയാനേ ഇ ഇപ്പളാണ് അയിനൊക്കെ ഉഷാറായത് ഇപ്പ ഇബല്ൺ വന്നാല് ഉഷാറായിന്ന്അർ
ഇപരന്നാല് ഉഷാറായത് പിന്നെ അതുപോ ഏഹ് ആഹ് ഞാങ്ങനെതന്നെ അമ്മളെ
ഉം,
അമ്മളന്നാ